ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഹലോ എന്തക്കെണ്ട് വർത്താനം
കേക്കുന്നുണ്ടല്ലോല്ലേ
ഓ കേക്കുന്നുണ്ട്
നല്ല വർത്താനം ഞാൻ ഞാനിപ്പോ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കാണെ ഞാനിപ്പ ഇങ്ങനെ ഫോണ് തുറന്നപ്പളേ കുട്ടികള് എന്താ സെൽഫിന്റെ എന്ത് കിട്ട കിട്ടിയാൽ ഇപ്പോ സെൽഫി ഇടാണല്ലോ
അതെ അതെ
ഇതിപ്പോ ഒരാളിപ്പോ ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടാലും ആദ്യം തന്നെ ഫോൺ എടുത്ത് സെൽഫി ഇടാണല്ലോ
അതെ മരണ വീട്ടിപോയാലും
അതെ എല്ലാടത്തും സെൽഫിയുടെ ഉപയോഗമാണല്ലോ ഈ ഫോൺ വന്നതിന് ശേഷം ഇപ്പോ കുട്ടികൾ സ്റ്റാറ്റസ് ക്കാനായിട്ട് എവിടെങ്കിലും പോക അതുപോലെ തന്നെ നമ്മുക്ക് എന്ത്
മക്കളായാലും നമ്മളായാലും ഒക്കെ അതിന്റെ പിറകിലാണല്ലോ ഇപ്പം
അതിന്റെ പിറകാണ് ചെറിയൊരു ഇനിയിപ്പോ മരണ വീട്ടിലാണെങ്കിലും ഇവിടെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളരു കാര്യം അവർക്കറിയില്ലല്ലോ ഇപ്പഴ്ത്തൊരു തലമുറക്ക് അവര് വേഗം തന്നെ സെൽഫിയാണ് എടുക്കുന്നെ മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത്പോയി സെൽഫി എടുക്ക
അതെ
അതൊക്കെ അവർക്കിപ്പോ ഒരു വലിയൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കയാണല്ലോ
അതെ അതെ
അതുപോലെ തന്നെ ഇപ്പ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും സെൽഫി എടുത്ത് സ്റ്റാറ്റസ് വെക്ക ഇപ്പൊ നമ്മള് എവിടക്കെങ്കിലും ഫുഡ് ഒക്കെ കഴി ക്കാൻ പോക അപ്പൊ ആ ഫുഡ് എടുത്താണ്ട് അവര് സ്റ്റാറ്റസ് വെക്ക അപ്പ എന്താ സംഭവിക്കുന്നവെച്ചാൽ ഇതൊന്നും വാങ്ങാൻ കഴിയാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ കുറെ നല്ല ഫുഡും കാര്യങ്ങളും അതില് ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ലാതെ അതെ ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ലാത്തെ ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ അവർക്ക് ഇതൊക്കെ കഴിക്കാന് ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ പറ്റുകയുമില്ല അയ്ന് വേണ്ടി ഈ സ്റ്റാറ്റസ് വെക്കുന്നവര് ഭക്ഷണം എവിടെക്കും പോയാണ്ട് ഫുഡ് കഴിക്കുന്ന സാധനം ഇങ്ങളെ ഇങ്ങനെ വെക്കുന്ന അവരൊക്കെ ആഴ്ചേൽ ആഴ്ചേല് പോകുകാ അല്ലെങ്കില് ദിവസത്തില് ഒരു നേരെങ്കിലും പോകുകാ അങ്ങനെയൊക്കെ കഴിക്കുന്നവരാണല്ലോ അവരതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടേരിക്കും അവർക്ക് കൊറേ ലൈക്ക് വേണം കമന്റ് വേണം അതെ അതുപോലെ ഡ്രസ്സ് എടുക്കുന്നത് അങ്ങനെയൊക്കെ എടുക്കു ഇടുവാണല്ലോ അവര് ഇപ്പൊ ഇതൊന്നും ഇല്ലാത്തവര് ഇതൊക്കെ കാണുന്നുണ്ട് അവര് വിഷമിക്കുംന്നൊന്നും ചിന്തിക്കണില്ലല്ലോ
ചിന്തിക്കുന്നില്ല
ങ്ങളുണ്ട് അതെ പിന്നെ നമ്മൾ നല്ല കാര്യങ്ങള് മാത്രം സ്റ്റാറ്റസ് വെക്കാണങ്കി കൊഴപ്പില്ല ഇപ്പോ ഒരാൾക്ക് ഇത്ര ആഹ് ഒരു അസുഖം വന്നു അപ്പം അവർക്ക് അതിൻ്റെ ട്രീറ്റ്മെന്റും കാര്യത്തിനും പോകാനായിട്ട് പൈസ കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ അയ്നെക്കുറിച്ച് പറഞ്ഞാണ്ടൊക്കെ വീഡിയോസൊക്കെ ചെയ്യാ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കൊരു വരുമാനം ഒരു ആഹ് ട്രീറ്റ്മെന്റിന്റെ പൈസ കിട്ട് ട്ടാ അങ്ങനെയൊക്കെ ചെയ്യാണെങ്കിൽ പിന്നിം കൊഴപ്പില്ല ഇത്
അതെ ഇത് ഫി ചെല യൂട്യൂബർമാര് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് ചെയ്യണേ വ്ലോഗ്സ് ഉണ്ട്
അതെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞോണ്ട് കെടന്ന് ഇതാക്കുന്ന ഇപ്പഞ്ഞി വ്ലോഗേഴ്സ് മാര് അങ്ങനെ അവരും ആവണോന്നില്ല ഈ നാട്ട്മ്പൊറത്ത് ആൾക്കാരായാലും ഏഹ് ഇപ്പൊ ഒരു ചെറിയൊരു കു ട്ടി പോലും ഇപ്പൊ മാറ്റി ഒരുങ്ങി നിക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് എന്താ ഫോട്ടോ എടുക്കണ്ടേ സ്റ്റാറ്റസ് വെക്കണ്ടേമ്മ അങ്ങനെയാണ് പറയുന്നത് കാരണം അത്രത്തോളം നമ്മളെ ലോകം ഇതായി പോയി അതേപോലെ ഇഞ്ഞീപ്പൊരു ഫുഡ് ഒരു നമ്മൾ ഒരു നാരങ്ങ വെള്ളം പുറത്തുനിന്ന് വാങ്ങാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് സ്റ്റാറ്റസിട്ട് ആൾക്കാരെ അറിയിക്കുക അങ്ങനെ ഒരു സ്റ്റാറ്റസിന്റെ പിന്നാലെ പോയിരിക്കാണല്ലോ ഈ ഫോണ് രണ്ട് നിൽക്ക് ഉപയോഗിക്കാലോ
അതെ
ഒന്ന് ഇതുപോലെ നമ്മൾ ആവശ്യല്ലാത്ത കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇട്ടാണ്ടും ആവശ്യമുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മള് ഇതിന്റെ ഇത് ആലോചിക്കുന്നില്ല ഇതില്ലാത്ത ത്തവരുണ്ടല്ലോ അങ്ങനെ നമ്മൾ ആലോയ്ക്കുന്നില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു മരണ വീട്ടിന്ന് ഇങ്ങനെയൊക്കെ ഒരു സംഭവം കണ്ടപ്പോം ഭയങ്കര വെഷമം തോന്നി നമ്മുടെ സമൂഹം ഇത്രത്തോളം ഇതായി പോയല്ലോ എന്നുള്ളത് ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് അയക്കുന്നാണെങ്കില് ഞാന് എൻ്റെ മക്കളോടും മക്കളോടൊക്കെ ഞാൻ പറയും ഇപ്പൊ മക്കൾ പറയും ഞാൻ എൻ്റെ ഫ്രണ്ട് ഈ ഫുഡ് കഴിച്ക്കണ് അപ്പൊ നമ്മളെന്തേ കഴിക്കുമ്പോളും ഫോട്ടോ ഇടല്ലമ്മാ അങ്ങനെ ചോദിക്കും പക്ഷെ ഞാ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ഇത് കിട്ടാത്ത ഒരുപാട് പേരു ണ്ട് നമ്മളെ ഫോട്ടം കാണുമ്പോ അവർക്ക് ആഗ്രഹംണ്ടാകും കാരണം അവർക്ക് പൈസല്ല അതെ അപ്പൊ ഇവര്ക് പൈസ ഇല്ലാത്തോണ്ടത് വാങ്ങാൻ കഴിയുന്നില്ല അപ്പോ അവർക് വെഷമാവും അതെ അതെ രക്ഷിതാക്കൾക്ക് വെഷ്മം തോന്നും അതെ അതെ അപ്പ നമ്മള് മക്കളോ ട് നമ്മളെ അതെ ഞമ്മള് ഓരോ രക്ഷിതാവ് അവനവന്റെ മക്കളോട് ഇത് പർഞ് കൊട്ക്ക അയിന് രക്ഷിതാക്കളാണ് കൂടുതലും ഇപ്പോൾ ഇതിലേക്ക് പോകുന്നത് ഇഞ്ഞിപ്പോ എവിടെക്കെ ങ്കിലും മാൾലേക്ക് പോക അതുപോലെ അവരെന്തെങ്കിലും പുതിയ സാ സാധനങ്ങൾ വാങ്ങ സ്വർണ്ണം വാങ്ങ
അതെ എന്ത് വാങ്ങിയാലും അത് സ്റ്റാറ്റസാക്കി മാറ്റാണ് ഇപ്പത്തെ ജി
അതെ പിന്നെ അതുപോലെ ഇപ്പം കാണുന്ന്ണ്ട് ഇപ്പ ഈ ടൂറൊക്ക പോകുമ്പണ്ടല്ലോ ഇപ്പം മലയുടെയും കൊക്കയുടെക്കെ അട് ത്ത് നിന്ന് സെൽഫി എട്ത്താണ്ട് എത്രയോ മരണങ്ങൾണ്ടല്ലോ കൊക്കേക്ക് വീണ് മരിച്ചുന്നൊക്കെ കേക്ക്ന്ന് അതൊക്കെ ഞമ്മക്ക് ഇങ്ങനെ സെൽഫി ഇട്ത്താണ്ടാണ് സ്റ്റാറ്റസ് വെക്കാൻ സെൽഫി ഇട്ത്താണ്ടാണ് ടൂറ് പോയാണ്ട് അങ്ങനെ സെൽഫി ഇട്ക്കാൻ നിന്നതില് ബേക്കോട്ട് വീണ് മരിച്ചു അങ്ങനെയൊക്കെ കേക്കുമ്പോ ആ മരണത്തിന് പോലും ആൾക്കൊരു വെല കാണില്ല അങ്ങനെ നമ്മൾ ചിന്തിക്വോ
ട്ട്ണ്ട്
അതെ അപ്പ നമ്മള് ചിന്തിക്കുന്നെന്താ സെൽഫി ഇട്ക്കാം പോയോണ്ടല്ലേ മര്ച്ചത് ന്ന്ള്ളതാണ് നമ്മളെ മൻസ്സിലൊക്കപ്പം വര അപ്പ ആ മരണത്തിന് നമുക്കൊരു വെല നമ്മള് കാണ് ണില്ല. അങ്ങനെ ഇപ്പോ ഒരാള് ചെയ്താല് അത് അട്ത്താള് അട്ത്താള് അങ്ങനെ പാസ് ചെയ്തു കൊണ്ടേയിരിക്കാണ്. ഞമ്മക്കും തോന്നാണ്. ഞമ്മുക്കു ഓല് വെച്ച്ക്ക്‌ണല്ലോ ന്നാ പിന്നെ എന്താ നമു ക്കു ഇതൊന്ന് സ്റ്റാറ്റസ് വെച്ചൂടെ ന്നുള്ളരു ചിന്താഗതിയാണ് ഇപ്പത്ത ആൾക്കാര്ക്ക്. എന്തിനു വേണ്ടി ചെറിയൊരു ലൈ ക്ക്‌ന് ഒരു കമന്റിന് അങ്ങനെ വേണ്ടിയാണല്ലോ. പക്ഷെ എത്രത്തോളം ജീവനങ്ങനെ ഇത് പോവുന്നു
അപ്പൊ അത് ന്നേ അങ്ങനെ അങ്ങനെ അതന്നെ ഓരോള് വെച്ച് കണ്ട് ക കഴിഞ്ഞ ഞമ്മള് പറഴും
വെക്കാലോ ന്ന്ള്ളതാണല്ലോ. പിന്നെ ഇത്പ്പ ഞമ്മള്പ്പോ ഒരു മരണം നടന്നു. ഇങ്ങനെ സംഭവിച്ചു പക്ഷെ ആരു അത് മൻസ്സിലാക്ക്ണില്ല. അത് ഉൾക്കൊള്ള്ണില്ല പിന്നെ അട്ത്ത ദിവസം നോക്കുമ്പോ അതേ അനു ഭവം വേറെ ആൾക്കാര്ക്കു ഉണ്ടാകും. എന്നിട്ടും പഠിക്കുന്നില്ല. നമ്മള് നമുക്കൊന്നും സംഭവി‌ ഇല്ലാന്ന്ള്ളരു രീതിയിലുള്ളോരു നടപ്പാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോ നമ്മള് ഈ സെൽഫി ഇട്ക്കുമ്പോ സ്റ്റാറ്റസ് വെക്കേണ്ടൊരു ഒരു അനുയോജ്യമായ രീതിയിലുള്ള സാധ ങ്ങൾ മാത്രം നമ്മള അത് ചെയ്യ. അതായത് മറ്റുള്ളവര്ക്കും ഉപകാരമാകും ഞാനി ഈ ഒരു സ്റ്റാറ്റസ് ഇട്ട്ണത് കൊണ്ട് എന്ന് ചിന്തിച്ചാണ്ട് നമ്മള് ചെയ്യാണ്ന്ന്ണ്ടെങ്കില് ഒരു കൊഴപ്പല്ല. പക്ഷെ മറ്റുള്ളവര് എങ്ങനെ ഇതിനെ കാണും
മറ്റുള്ള രീതിയിലുള്ള ക്ക
അതെ അതെ
അതുപോലെ ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഇട
ഇണ്ടെങ്കില് കൊഴപ്പെല്ലാ. അതെ അപ്പ ഈ ഫോൺ തൊറന്നാ ഫുള്ള് അമ്മക്ക് അങ്ങൻത്തെയാ കേക്ക്ന്നത്. കു ഫുഡ് കയ്ക്കാൻ പോകുന്നത്, ഫുഡിന്റെത് അപ് അപ്പം ഞമ്മളിപ്പോ എത്രയോ കണ്ട് ഗാസ് ത്തെ ജനങ്ങള് ഒക്കെ നമ്മ കൊറെ കാണുന്ന്ണ്ടല്ലോ ഐറ്റങ്ങളൊക്കെ ഒരു വറ്റിനു വേണ്ടി എരക്കുന്നത് കൊറേ കാണുന്നുണ്ടല്ലോ നമ്മള് എന്നിട്ട്
ഞാൻ എന്റെ മക്കക്ക് എപ്പളു അത് കാണിക്കാറാ ഇവര് ഞാൻ വീട്ടില് ഫുഡ് കഴിക്കുമ്പളേ. ഇൻ അവർക്ക് പറ്റാത്ത കൂട്ടാനൊക്കെ ആണെങ്കി ചോറ് വാണ്ടാ പറയും.
അതെ അവര് ഗാസെത്തെ കുട്ടികളാണ്. കല്ലും മണ്ണും തിന്നവര് വയറ് നെർ ച്ചിരുന്നുന്നാ പറഞ്ഞത് അപ്പൊ അത്രത്തോളം കഷ്ട്ടപ്പെടുന്ന ആ വിഭാഗവും ഞമ്മളെ സമൂഹത്തില്ണ്ടല്ലോ. ഇന്നട്ട് നമ്മളീ ആഴ്ച്ചേലും എടക്കെടക്കൊക്കെ പോകുന്ന ഫുഡിന്റെ സ്റ്റാറ്റസ്സ്ടാ അതുപോലെ ഡ്രസ്സും ക്കെ ഒരുപാട് ഈ സ്റ്റാറ്റസ്സിനായിട്ട് ഡ്രസ്സ് എടുക്കുന്നവരുണ്ടല്ലോ ഡ്രസ്സിനായിട്ട് എത്രങ്ങാനം ആൾ ക്കാര് ഡ്രസ്സില്ലാതെ നിക്ക്ന്ന്ണ്ട്
ഇപ്പത്തെ മക്ക് ആഹ് ഇപ്പത്തെ സമൂഹന്ന് പറഞ്ഞാ എന്തെങ്കിലൊരു പരിപാടി വന്നാ അതിന് ഡ്രസ്സ് ചെലപ്പം രാവിലെ ഒര് ഒരു പരിപാടിയായിരിക്കു അയ്ന് ഡ്രസ്സ്, അയ്ന് വൈകുന്നേരം വേറെ പരിപാടി ഇണ്ടാവും അയ്ന് വേറെ ഡ്രസ്സ്
അതെ ഇപ്പൊ ഒരു മഹാമാരി വന്നപ്പോ തന്നെ നമ്മള് പഠിച്ചല്ലോ. ഏഹ് എത്രത്തോളം ഞമ്മള് ഇപ്പോ ഇതുപോലെ തന്നെ ഈ ഉരുളപൊട്ടല് കാര കാര്യങ്ങളൊക്കെ ഇണ്ടാകുമ്പോ നമ്മളെല്ലാം ഒരു ഇത്ക്കാക്കാണല്ലേ ക്യാമ്പയിൻ പോലെ. അതെ എന്നിട്ട് മറ്റുള്ളവരുടെ കൈയ്യിൽ
രണ്ടു വർഷം നമ്മളീ കൊറോണയിൽ പെട്ടല്ലോ എന്നിട്ട് നമ്മളെ സമൂഹത്തിലെ ജനങ്ങളിത് പടി ച്ചിട്ടില്ലാ ഞാനടക്കം
അതെ അപ്പോ ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഇണ്ടാകുമ്പോ നമ്മളൊരു ക്യാമ്പയിൻ ആക്കോല്ലോ ക്ഷെ അവ അവിടേക്ക് നമ്മക്ക് ഡ്രസ്സ് കിട്ടുന്നത് എങ്ങനെ ആരുടെക്കോ സംഭാവന കാരണം ഇതൊക്കേണ് ഞമ്മൾ ഇന്ന് കിട്ടുന്നത് എന്നിട്ട്ള്ള ഞമ്മളാണ് ഈ ഒരു പ്രശ്നം മാറുമ്പോക്കും ഞമ്മൾ വീണ്ടും പയെ ഒരു ജീവിത ശൈലിയേക്ക് പോവാണ് ഏഹ് എൻ നമ്മള് ആലോയി ക്കുന്നില്ല നാളെ ഈ ഒരവസ്ഥ നമ്മക്ക് വെരുന്നോ
വെരുന്നില്ലതൊരു ആഹ്
അങ്ങനെ ഇപ്പത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഒക്കെ ഈ ഫോണില് ഫോണില് സ്റ്റാറ്റസ്സിടണം ഫോട്ടോട്ത്ത് റീൽസ് ഇടണം വീഡിയോസ് ഇടണം എന്നുള്ളൊരു ചിന്താഗതി മാത് ത്രമുള്ളൊര് സമൂഹമായി മാറിക്കൊണ്ടിരിക്കാണ്
മക്കൾക്കായാലും എല്ലാവർക്കായാലും എവിടെ ചെറിയൊര് മിറ്റത്ത്ക്ക് എറങ്ങ്യാ മതി അപ്
സെൽഫി ഇട്ക്കണം നമ്മളൊന്ന് മാറ്റി എവ്ട്ക്കേങ്കിലും പോകാ നിക്കാണ് ഇന്നാ ഒരു സെൽഫി എട്ത് ത്ത് ഗ്രൂപ്പിലിടാം അങ്ങനെ ഒരു ഇതാണല്ലോ ഇപ്പം ഏഹ്‌ അപ്പൊ ഇപ്പൊ യാത്ര പോകുമ്പളായാലും
സമയെല്ലാ ഇപ്പ പി പിന്നെ എട്ക്കാന്ന് പറഞ്ഞാൽ
ദേഷ്യായി പിന്നെ ഞമ്മളിപ്പോ ഈ യാത്ര പോ പോകാണ്ന്ന്ണ്ടെങ്കിലും ന്തമ്മള് ചെയ്യുന്നു അവിടെ പോകുന്നു അതേപോലെ കുട്ട്യാളെ പാർക്കില് കൊണ്ടോകുന്നു അതെല്ലാം നമ്മള് സ്റ്റാറ്റസ് പക്ഷെ ഇതൊന്നും കയ്യാത്തവര്ണ്ട് അവരിത് കാണുമ്പോൾക്ക് അവർക്ക് വിഷമാവില്ലെ നമ്മൾ
അതെ അത് നമ്മൾ ചിന്തിക്കുന്നില്ലാ
അതെ പണ്ടൊക്കെന്ന് ഇന്ന്ണ്ട്ന്ണ്ടെങ്കില് ഇപ്പോ ഒരു കല്യാണോ അല്ലെങ്കി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട്ന്ണ്ടെങ്കിലും നമ്മള് അവിടെ പോയി വീട്ടില് പോയി കത്തൊക്കെ കൊടുത്ത് ക്ഷണിക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ കല്യാണണം ഇണ്ടായി ന്നറിഞ്ഞത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല കല്യാണത്തിന് പെണ്ണു കാണല് വരെ നമ്മള് ഷു ടീത് വിടാണ് ഉം അതെ അപ്പ തെന്നെ ചെക്കൻ കാണാൻ വരുമ്പോ തെന്നെ നമ്മള് സ്റ്റാറ്റസ് വെക്കാണ്. അപ്പ തെന്നെ നമ്മളറിയാണ് ഈ കുട്ടിയുടെ കല്യാണം ഇണ്ടായി പണ്ടൊക്കെ അതൊക്കെ രഹസ്യംയിരുന്നു പക്ഷെ അത് രസായിരുന്നു ഒരു പുതുമ ഇണ്ടായിന്നു പറയുമ്പോ. ഇത്പ്പോ നമ്മക്ക അറിയാ ആദ്യേ അറിയാ അതിൻ്റെ കാണല്ലാം പെണ്ണാണാ വന്നു കഴിഞ് ഇതിൻ്റെ എൻഗേജ്മെൻറ്ണ്
എൻഗേജ്മെന്റ് കഴിഞ്ഞ പിന്നെ അവരുടെ വീട്ടിൽ പോയി നിൽക്കാ. അതുപോലെ അതെ സിസ്റ്റ്മായി മാറി
അതെ അതോണ്ട് തെന്നെ അയിനൊന്നും ഒരു പുതുമ ഇല്ലല്ലോ പണ്ടൊക്കെ പറഞ്ഞ ഒക്കെ ഒരു പുതുമയായിരുന്നു ഇപ്പൊ ഞമ്മക്ക അറിയാം ആഹ് കുട്ടിയുടെ കല്യാണം ഉണ്ട് ഇപ്പോ സേവ്ത് ഡേറ്റ് ആയാലും എൻഗേജ്മെൻറ് ആയാലും എതായാലും ഒക്കെ ഓല് അറിയിക്കാണ് അപ്പോ ഇനിയിപ്പോ അവിടെ ഓലെ വീട്ന്ന് ആൾക്കാര് വരണന്നില്ല നമക്ക് അറിയാന് പണ്ടൊക്കെന്ന് പറഞ്ഞാ വീട്ടില് വന്ന് പറഞ്ഞ് ഷെണി ക്കുമ്പോയേ നമ്മള അറിയൊള്ളൂ ഈ കുട്ടിയുടെ കല്യാണ ഇണ്ടായിന്ന്ള്ളത് അങ്ങനെ എല്ലതുപ്പോ സ്റ്റാറ്റസും കാര്യങ്ങളും ആയാണ്
സ്റ്റാറ്റസായി മാറിക്കൊണ്ടിരിക്കാണ്.
സമൂഹം എവിടക്കോ തെറ്റായി സഞ്ചരിച്ചു കൊണ്ടിരികാണല്ലൊ ഇപ്പോ
അതെ എന്നാപ്പ ശെരിട്ടോ